ഹലോ
ആഹ് എന്തൊക്കെയുണ്ട് വർത്താനം?
ആഹ് കൊഴപ്പില്ല അങ്ങനെ പോണു.
ആഹ് പിന്നെ ഭക്ഷണം ഒക്കെകഴിച്ചോ?
ഭക്ഷണം കഴിച്ചിട്ടില്ല ടൈം ആവുന്നല്ലുള്ളല്ലോ.
ആഹ് എന്താ സൗണ്ടിനൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ?
ആഹ് സൗണ്ട്ന്ന് പറഞ്ഞാ എനിക്കിപ്പോ രണ്ടു സായി പനിലാണ്. അവിടെണ്ടോ പനിയൊക്കെ ഇപ്പ എല്ലാവർക്കും പനിന്നാ പറയുന്നെ ഇപ്പൊ ചോയിക്കുന്നവരോടൊക്കെ പ പനിക്കയാണ് പനിക്കയാണെന്ന പറീന്നെ.
ആഹ് ഇച്ചുംണ്ട് ഇച്ചു ഇച്ചും പനിച്ചിൻഡ് ഞാനീ പറഞ്ഞമാതി മൂന്ന്സായി, പനിച്ചനു മറ്റേ ഹോസ്പിറ്റലിലൊന്നും പോയിട്ടില്ല സത്യം പറഞ്ഞ ഞാൻ ഇവിടെ ഗുളികണ്ടായിരുന്നു പാരസെറ്റാമോൾ അതുപോലെ ജലദോഷത്തിന് ഗുളിക ക്കൊണ്ടായിരന്ന അത് രണ്ടും കഴിച്ചു പക്ഷെ അപ്പൊ കൊഴപ്പില്ലാതെ ഇങ്ങനെ പോനു പക്ഷെ ഒരുഷാർ പഴെയൊരു എനർജി ഒരു ആവേശം വന്നിട്ടില്ല കാരണം എന്താച്ചഴിഞ്ഞാല്, ഈ പനീന്റെ ഒരു ഇതോണ്ടേ മറ്റേ നോ സാധാരനുള്ള പനിയ എല്ലാ തോന്നുണ്ട് ഇപ്പൊ എല്ലാർക്കും ഉണ്ട ഞാൻ പറഞ്ഞത് കാരണം ഇപ്പനിന്ന് പറഞ്ഞു ഴിഞ്ഞാല്, പഴേപോലുള്ള പനിയൊന്നുംല്ല അത്യാവശ്യം നല്ല പനിന്നെ ഉണ്ട് എല്ലാർക്കും. പിന്നെ നിങ്ങളവിടെ ങ്ങനെ ആർക്കൊക്കെ പനിയുള്ളത്?
എനിക്കിപ്പോ എന്റെ വീട്ടിൽ തന്നെ ഇണ്ട് എന്റെ ഉമ്മാക്കും അനിയത്തിക്കു ഒക്കെ പനിയാണ് പിന്നെ ഉ പ്പാക്ക് മാത്രേ ഇല്ലാത്തുള്ളൂ ബാക്കി എല്ലാർക്കും പനിയാണ്. പിന്നെ ഇന്ക്ക് ജലദോഷ പനിയന്ന് തോന്ന ഞാൻ മഴ കൊണ്ട് രുന്നു പുതുമഴല്ലേ അത് കാരണാതോന്നു ഇന്ക്കും അനിയത്തികൊക്കെ ജലദോഷം കൊണ്ട ഇണ്ടായതാണ് പക്ഷെ ഉമ്മാക്ക് അങ്ങനെയല്ല മഴയൊന്നും കൊണ്ടിട്ടില്ല വെറുതെ മേല് വേ ക്കെ പറഞ്ഞ അങ്ങനെ ഒരു പനിയിലേക്കാണ് അതെന്ത് പണിങ്ങള് പറഞ്ഞ പോലെ തന്നെ ഇനി വേറെ എന്തേലും പനി റ്റേസ്റ്റ്യ്തപ്പോ കൊഴപ്പൊന്നുല്ല പറഞ്ഞാ അവര് ഹോസ് പിറ്റലിൽ പോയിനു താങ്കള്ന്താ ഹോസ്പിറ്റലില് പോവായിന്ന്
ഞാനീക്ക് പൊതുവേ ഞാന് ഈ പറഞ്ഞമാരെ മഴാ കൊണ്ട്ട്ട് വന്നപനിയാണ് ഞാൻ ഈ മറ്റേ കള്ച്ചാൻ പോയപ്പോ അത്യാവശ്യം ക്രിക്കറ്റ് കളിച്ചാൻ പോയപ്പോ ഞാന് ഗ്രൗണ്ട്ന്ന് മഴ രണ്ടു മൂന്ന്സം അടുപ്പിച്ചു കൊണ്ടു അത് ഒരു ദിവസം മഴ കൊണ്ടില്ല നാലാമത്തെ ദിസം കളിക്കാൻ പോയില്ല അതിനാൽ അന്ന് മുത ല് ഒരു ഉഷാറില്ലായ്മണ്ട് രാവിലെ മുതൽ കൊയപ്പോ രാവിലെ കൊഴപ്പോന്നുല്ല ഒര് പത്ത് മണി ആവുന്ന നേരത്താണ് നമുക്ക് ഈ ഒര് പനി ബാധിച്ചിട്ട്ള്ളത് പത്ത് മണിക്കായപ്പോ തന്നെ ഇന്ക്ക് മേൽവേദന അതുപോലെ തന്നെ ഒര് സുഖാല്ലായി വന്നു അപ്പൊ തന്നെ പാരസെറ്റമോൾ കുടിച്ചു പാര സിറ്റാമോള് കുടിചെന് ശേഷം പിന്നെ അപ്പൊ ജലദോഷൊന്നും ഇണ്ടായില്ല ജലദോഷം പിന്നെ വന്നത് കൊറ്ച്ച് കഴിഞ്ഞപ്പോ ഒരു ഉച്ച നാലുമണിയൊക്കെ ആ നേരത്ത് ജലദോഷം വന്ന് പിന്നെ അങ്ങനെ അങ്ങട്ട് ഏഹ് ഒരു സുഖലായ്മരുന്നു പിന്നെ അന്നൊരു പരിപാടിണ്ടായിരുന്നു പരിപാടിക്ക് പോവില്ലാതെ കോലല്ലാത്തൊരു പരിപാടി ആയിരുന്നു അപ്പം ഞാൻ ഗുളിക കുടിച്ച് ഒരു രാവിലെ ഒരു പൊട്ടും ഉച്ചക്കൊരു പൊട്ടും അതുപോലെതന്നെ രാത്രി ഒരു പൊട്ടൊക്കെ കഴിച്ചിട്ടാണ് ഞാന് ഈ പറഞ്ഞ പോലെ ഈ പനിയെ ഒതുക്കിയത് ഇപ്പൊ നോർമലായിട്ട് കൊയ് ഇപ്പൊ ഇന്നലെ ജലദോഷത്തിനിള്ളെ ഒരു ഗുളിക മാത്രന്നലെ കഴിച്ചിട്ടിള്ളത് പനിപ്പന്നില്ല പക്ഷെ എന്നാലും ക്ഷീണണ്ട് ക്ഷീണാണ് ഇപ്പം ഇങ്ങള് പറഞ്ഞമാതിരി ഇങ്ങൾക്ക് അവിടെ പകർച്ചപ്പനി ആവാൻ ചാൻസ് അതാ കാരണം നിങ്ങളെ വീട്ടിലിപ്പോ എല്ലാവർ ക്കും വര്ണ്ടോന്നറില ഇവിടെ അങ്ങനത്തെ പ്രശ്നൊന്നുല്ല ഇവിടെ എനി എനിക്ക് ഞാന് കളിച്ചാ പോയപ്പോവന്ന പനിയാണ് അല്ലാതെ
ഇവിടെഈ ആദ്യം ഇതേപോലെ കൊണ്ടുവന്നത് ഞാൻ തന്നെന്ന് പറയട്ടെ ആഹ് ഞാൻ കൊറേ ദിവസൊക്കെ ആദ്യൊക്കെ കോളേജിലേക്ക് പോകുമ്പോ ചെലപ്പോ കൊട എടുക്കാതെ പോയിട്ട് മുഴുവൻ മഴ കൊള്ളാറുണ്ട് പക്ഷെ ഈ കൊല്ലം ഞാൻ കൊടൊക്കെ എടുത്ത് പോയി വെറും ചാറ്റൽമഴ മാത്രേ കൊണ്ടുള്ളൂ ബസ് ബസ് കേറാൻ നിക്ക്ണ ടൈമ് ചാറ്റല് മഴ മാത്രം കൊണ്ട്ടുള്ളു പക്ഷെ ആ പുതുമഴ കാരണം എന്താ ഇന്ക്കറിയൂല്ല പെട്ടെന്ന് പനി വന്നു അല്ലെങ്കിൽ മുഴുവൻ മഴ മഴ എത്രയോ വട്ടം ഞാൻ കൊണ്ടിട്ട്ണ്ട് അന്ന്പോലും ഇന്ക്ക് ഇങ്ങനെ പനി വന്ന്ട്ട്ല്ല പിന്നെ മാത്രല്ല ഇങ്ങള് പറഞ്ഞ പോലെ തന്നെ ഇന്ക്ക്പ്പോ കോളേജ് ആവോണ്ട് അത്രക്ക് റസ്റ്റ് എട്ക്കാനും പറ്റാത്തൊരു അവസ്ഥയാരുന്നു ഈ പനി വന്ന പിറ്റേസം ഞാൻ കോളേജിൽ പോയി കാരണം വേറെ നിവറ്ത്തിണ്ടാന്നില്ല കാരണം ഇപ്പോ ഫോർ ഇയർ യു ജി പിയില് വരുന്നരു പ്രോഗ്രാമാണ് ഇന്റേൺഷിപ്പ് അതിൻ്റെ ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ ലാസ്റ്റ് ഡേയ്റ്റായിരുന്നു പ്രൊജക്റ്റ് പറഞ്ഞാൽ ആഹ് ഒരു റെക്കോർഡ് വെക്കാണ്ടായിരുന്നു അത് ലാസ്റ്റ് ഡേയ്റ്റ് ആന്നെനി ഓല് അലോവ്ട് ആക്കൂല ഇനി ദിവസം തരൂലാന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ആ പനി സഹിച്ചും അത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം കോളേജ്ക്ക് പോയി അന്ന് ഇതേപോലെ റസ്റ്റ് റസ്റ്റ് എട്ക്കാനേ പറ്റില്ല എന്നട്ട് പി പിറ്റേസം അന്ന് തലേന്ന് ഭയങ്കരായിട്ട് പനിച്ചു ഭയങ്കരായിട്ട്ന്ന് പറഞ്ഞാ മേലൊക്കെ ആകെ തീ പൊള്ളുന്ന പോലത്തെ ഒരു പനി വന്നു അന്ന് ഏഹ് ഇത് പറഞ്ഞ് ഇതേപോലെ ഇന്റെ ഉമ്മയും അനിയത്തെയും ഒക്കെ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോന്നെ വിളിച്ചപ്പാ കോളേജിൽ പെട്ടുപോയ് അന്ന് എനിക്ക് പോവാൻ പ റ്റില പക്ഷെ അവര്ടെ അനിയത്തിയൊക്കെ സെയിം എയ്ജാവോണ്ട് ഞാൻ അവര്ടെ ഗുളികെട്ത്ത് കഴിച്ചു അപ്പൊ കൊറ്ച്ച് കൊഴപ്പല്ല ഇപ്പൊ പനിയൊക്കെ വിട്ട്ട്ടുണ്ട് പക്ഷെ ഇതേപോലെ മേല് വേദന എവ്ടെക്കെയോ ഉണ്ട് ആഹ് ഒരു പ്രശ്നത്തിലാപ്പോ
അതെ തീർച്ചായിട്ടും മേല് വേദനയാണ് ഇപ്പൊ ഈ പനിന്റെ എല്ലാവർക്കുള്ള സംഭവം ഇത് പനിച്ച് കഴിഞ്ഞാൽ നമുക്ക് തീരെ എണീക്കാനോ അല്ലെങ്കിൽ നമക്ക് ഒരു ആവത് ഉന്മേഷല്ല നമ്മക്ക് ജോലി ചെയ്യാനൊന്നും ഒരു ഉന്മേഷല്ല നമുക്ക്. ഒരു എന്താ പറയാ നമുക്ക് ആവേശ ല്ലാത്തമരിയാണ് എന്ത് കാര്യത്തിനും പിന്നെ ഉറക്കം ഉറങ്ങിക്കഴിഞ്ഞാൽ അധികം നേരം ഉറങ്ങാ നീച്ചാനോ ബുദ്ധിമുട്ട് അതുപോലെ തന്നെ നീക്കുമ്പോതന്നെ മേലാകെ വേദനിക്കാ പിന്നെ ഒരു ചുമ ജലദോഷം ഒക്കെ നമുക്ക് ശ്വസിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യങ്ങള് കാര്യങ്ങളൊക്കെ വര്നൂണ്ട് അതൊക്കെ തന്നേണ്. ഈ മെയിനായിട്ട് ഈ പനിന്റെ ലക്ഷണങ്ങൾ പിന്നെ ചേലോർക്ക് ഛർദ്ദിണ്ടാവും അതുപോലെ തന്നെ ചെലവർക്ക് ജലദോഷം ണ്ടാവും. ചേലോൽക്ക് വേറെ മേല് വേദനെ അങ്ങനെ അങ്ങനെ ഈ രോ ഇപ്പം ന്ന് പർണാ ഹോസ്പിറ്റലേളക്കെ ഫുള്ളാണ്. ആശുപത്രീല് ഫുള്ള് എന്താണ് ഈ പനിള്ള ആൾക്കാരന്നേണ്. അതിപ്പൊ, ചെറിയ കുട്ട്യേളായാലും വലിയ കുട്ട്യേളാലും ഗവൺമെന്റ് ഹോസ്പിറ്റൽലൊക്കെ പോയി കഴിഞ്ഞാ അത്യാവശ്യം ജനങ്ങള് അവിടെ ഈയൊരു കാര്യം പറഞ്ഞവിടെ എത്തുന്നുണ്ട്. നമ്മുടെ ഈ പനീം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എല്ലാരും അവ്ടെ എത്ത്ണ്ട്. കാരണം എന്തേച്ചെയ്ഞ്ഞാല് എല്ലാർക്കും ഈ ഒരു പനിന്റെ ഒരു കേസ് പറയണ്ട്. അഥവാ ഈപ്പ ഈ മയക്കാലത്തിന്റെ ഒന്നാമത് കാലാവസ്ഥ അങ്ങോടും ഇങ്ങോടും മാറിയിട്ടാണ് ഈ പ്രശ്നം വര്നത് നമ്മക്ക്. ഏ ഈ ജൂൺ മാസം പൊതുവെ മയക്കാലാണ് എങ്കി പോലും അയിന്റെടക്കൊരു വേനൽ വെയിൽ വെരാ. ആ ഒരു വെയിലും അതുപോലെ തന്നെ ഇപ്പ ഈ രോഗാണുക്കളൊക്കെ പെ ട്ടെന്ന് ഉണര്ന ടൈമാണ് കാരണം ചൂടൊക്കൊന്ന് ആറി എല്ല ഈ കൊറച്ചൊക്കെ വെള്ളം കെട്ടി നിന്ന് അവിടെ കൊതുകൊക്കെ മുട്ടയിട്ടിട്ട് വര്നെ രോഗങ്ങളാണ് ഇപ്പോ വര്നത്. അത് ഒന്നിപ്പോ ഒരാളെ കൊതുക് കടിച്ചഴിഞ്ഞാ ആ കൊതുക് മറ്റൊരാളെ കുത്തി കഴിഞ്ഞാ അവർക്കും ഇല്ലാത്ത ജ് രോഗം അവർക്കും വരാണ്. അങ്ങനെയൊക്കെയാണ് ഇപ്പോ നിലവില് സംഭവിച്ചു കൊണ്ടിരിക്ണത്. തീർച്ചയായിട്ടും ഈ പനീന്ന് പറഞ്ഞ് കഴിഞ്ഞാ ഇപ്പൊ എല്ലാട്ത്തും ഉണ്ടാവോണ്ട് തന്നെ ഈ അയ്ന് മുൻകരുത്കള് മുൻകരുതലുകൾ ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റല് പോവാ. പിന്നെ മെഡിസിൻ കഴിക്കാ അത്യാവശ്യം വേണ്ടത്ര റെസ്റ്റ് എടുക്കാ. എന്നാ തന്നെ പനി മാറൊള്ളൂ. വെറുതെ റസ്റ്റ് എടുത്താലും മതി ഇപ്പോ ഇപ്പത്തെ പനിനെ ഇൻക്ക് മനസ്സിലായത് ഒരു പ നമ്മുടെ ഒരു ഗുളിക കുടിച്ച് കഴിഞ്ഞിട്ട് റെസ് റ്റ്ട്ത്ത് കഴിഞ്ഞാ തന്നെ നമ്മടെ പനി മാറുംന്നാണ്. അല്ലാ അധ്വാനിക്കാ നല്ല ഈ ഹാർഡായിട്ടുള്ള അധ്വാനൊന്നും ചെയ്യായിരിക്കാ എന്നാ തന്നെ നമുക്ക് ഏഹ് ഈ ഒരു ഇത് പനീന്നൊക്കെ ഒഴിവാവാൻ പറ്റും. അല്ലാതെ ഏഹ് വേറെ രീതിയിലൊന്നും. പനി മാറുന്നില്ല കാരണം നമുക്ക് ജോലിക്ക് പോയ്ങ്ങൊണ്ട് അല്ലെങ്കി നിങ്ങൾ പറഞ്ഞ പോലെ ഇസ്കൂളിക്ക് പോവാ അതൊക്കൊര് യാത്ര രാ യാത്രൊക്കെ പോയി കഴിഞ്ഞാല് നമുക്ക് പനിച്ചാ ഏഹ് പിന്നിം പനി കൂടാ ചെയ്യൊള്ളു കാരണം എന്താച്ചഴിഞ്ഞാല് ഈ പനിന്റെ ലക്ഷണം തന്നെ അതാണ് നമ്മള് ശരീരം എളകി കഴിഞ്ഞാ ഉടനെ നമുക്ക് പനി പിന്നിം വരാ ചെയ്യണത്. അല്ലാതെ പ്രത്യേകിച്ച് ഈ പനിനെ കുറിച്ച് ഒന്നും പറയാനൊന്നുല്ല. പിന്നെ അവിടെയ്ള്ള പനിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ ചർദി അങ്ങെനെ എന്തെലും ഉണ്ടോ?
ഇവിടെ ഇതാ ജലദോഷം പനി മാത്രൊള്ളൂ. പക്ഷെ ഇമ്മാടെ കാര്യം പറ്ഞ്ഞിലേ അപ്പോ ഓര് ക്ക് മേല് വേദനണ്ട്. പിന്നെ ഞങ്ങളെ ബന്ധത്തിപ്പെട്ട വേറൊരു കാക്കൂന് പറ്ഞ്ഞാ ഇതേപോലെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഛർദ്ദിയാണ്. അപ്പ പനിക്ക് പലതരം ലക്ഷണങ്ങളാണ് ഇന്ന ഇന്ന ഇന്നേന്നൊന്നുല്ല. പല പല ലക്ഷണങ്ങളാണ് പനിക്ക് വര്ണേ. അതെന്ത് പനിയാന്ന് യാതൊരു ഐഡീല്ല. പിന്നെ ഇങ്ങള് പറയ്ണ പോലെ എന്താപ്പോ ഈ കാലാവസ്ഥ ഈ പൊതു എന്താ ജൂൺ മാസം ന്ന് പറഞ്ഞാ പുതുമഴയൊക്കെ കൊണ്ടാ പെട്ടെന്ന് പനി വരും. ഈ കാലാവസ്ഥയെ അങ്ങനേണ്. ഇപ്പൊ ഡെങ്കിപ്പനി ഹേ അങ്ങനെ എല്ലാ തരത്തിലുള്ള പനി വര്ന ടൈമാണ് ഈ കാലാവസ്ഥ. അപ്പം ഞമ്മക്ക്ന്ന് പറഞ്ഞാ ഗുളിക മാത്രം കഴിക്കാ മാത്രല്ല നമ്മൾ ആദ്യം തന്നെ പനിയെ വരാതിരിക്കാൻ പരമാവധി ട്രൈ ചെയ്യ. അതായത് ഇപ്പോ ഈ കാലത്ത്ന്ന് പറഞ്ഞാ നിങ്ങള് പറഞ്ഞു എന്താപ്പൊ എന്താപ്പോ മഴ പെയ്തിട്ട് വെള്ളം കെട്ടിക്കുമ്പോ അധികം കൊതുകൊക്കെ വന്നിട്ട് അങ്ങനെ പനി പടരുന്ന് പറഞ്ഞു അപ്പൊ നമ്മള് എന്ത് ചെയ്യ നമ്മള് നമ്മളുടെ ശരീരം നമ്മള് പരിസരമൊക്കെ കാത്തു സൂക്ഷിക്കാ പരമാവധി പനിയെ വരാതിരിക്കാൻ നോക്കാ ഇനിയിപ്പൊ ഇനിയിപ്പോ ഇപ്പൊ നമുക്- ക്ക് പനി വന്നത് നമ്മളെ ശ്രദ്ധ ഇല്ലാത്ത മൂല കരഞ്ഞ് നമുക്ക് പനി വരാതിരിക്കാൻ സൂക്ഷിക്ക പരമാവധി ഞമ്മൾ നമ്മളെ ദേഹവും പരിസരവും വൃത്തിയായി ഏർ സൂക്ഷിക്ക ഇതേപോലെ വെള്ളമൊക്കെ കെട്ടി നിക്കപ്പോ റബ്ബറിന്റെ പാലിതാക്കുന്ന ചിരട്ടിലൊക്കെ കണ്ടിട്ടില്ലേ അങ്ങനെ നമ്മൾ ഉപയോഗിക്കണ മറ്റേ വിറക് കത്തിക്കണ ചിരട്ട തെങ് ഏഹ് അതുപോലത്തെ ഓരോന്നിനും പാത്രം ചെറിയ ചെറിയ പാത്രം മുറ്റത്ത് കട- ക്കണ അത് ഓരോന്നിലും ഇങ്ങനെ വെള്ളൊക്കെ കെട്ടി നിക്കും അതിലൊക്കെ കൊതുക് വന്ന് മുട്ടയിടും പിന്നെ പ്രത്യേകിച്ച് വേറൊരു കാര്യം പറയാനുള്ളത് ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് ഈ ചക്ക ആഹ് കായ്ക്കണ ഒരു കാലാണ് അപ്പൊ ഈ ചക്കീം ഇതൊക്കെ കാരണം കൊറെ ഈച്ച അതായത് ഈച്ചാന്ന് പറഞ്ഞാ പരമാവധി എത്രയോ ഈച്ച ഇപ്പൊ ഈ കാലാവസ്ഥണ്ട് ഈ ഈച്ച ഈച്ച കാരണം നമുക്ക് പല രോഗങ്ങളും വരാം കാരണന്ന് പറഞ്ഞാ ഇപ്പൊ ഈച്ച എവിടെയങ്കിലും പോയിരിന്ന് വേണ്ടാതെും പോയിരിന്ന് നമ്മള് ഭക്ഷണത്തിലൊക്കെ വന്ന് ഈച്ച ആഹ് നമുക്ക് പല രോഗങ്ങളും ഉണ്ടാക്കണ്ണ്ട് അപ്പൊ നമ്മളെന്ത് ചെയ്യാ നമ്മുടെ ഭക്ഷണം കഴിച്ച കഴിഞ്ഞാൽ എന്താ അത് മൂടി വെക്ക സൂക്ഷിച്ചു വെക്കുക നമ്മളെ പാത്രൊക്കെ കഴുകി വെക്കുക അങ്ങനെ നമ്മള് നമ്മളെ പരിസരം നമ്മൾ ഏഹ് ജീവിക്കുന്ന വീടും ആഹ് നമ്മളുടെ ദേഹൊക്ക് നമ്മുടെ ഭക്ഷണത്തിലൊക്കെ നല്ല ഒരു ഇത് ശ്രദ്ധ ചെലുത്തിയാ പരമാവധി രോഗം നമുക്ക് ഏഹ് ഏഹ് ഒഴിവാക്കി വിട ഇപ്പൊ ഗുളിക കുടിച്ച പറഞ്ഞാൽ ഇപ്പ നമുക്ക് വേറെ നിവർത്തിയില്ല ഇനിയിപ്പോ വരാണ്ടിരിക്കാന് ഇങ്ങനത്തെ ചില ശ്രദ്ധ ഒക്കെ കൊടുക്ക അപ്പൊ തന്നെ വരാതിരിക്കും ഈ ഗുളിക കുടിച്ച് ഈഹ് എന്ന് പറഞ്ഞ അത്ര നല്ലോന്നല്ലല്ലോ നമ്മുടെ ശരീരത്തെ എപ്പോഴും കുളിക കുടിക്കുന്നത് നല്ലതല്ലല്ലോ അപ്പോ ആഹ് ആഹ് അങ്ങനെ ചെയ്യ
ശരി തന്നെയാണ് നമുക്ക് ഈ ഗുളികടിച്ചല് പറഞ്ഞ കഴിഞ്ഞാ അത്ര നല്ല കാര്യല്ല ഞാൻ അതൊണ്ടാണ് ഹോസ്- പിറ്റിൽ ഒന്നും പോവാതെ ഹോസ്പിറ്റിൽ പോയി കഴിഞ്ഞ ഒരു ഒരു പനിക്കന്നെ നമുക്ക് അഞ്ചാറ് കുളിക കിട്ടും ഇതിപ്പൊ നമുക് ഒരു കുളികമ്മേ ഒതുങ്ങുന്ന കാര്യം തന്നെ ഉള്ളൂ തീർച്ചയായിട്ടും ഇപ്പ- ഇപ്പത്തെ കാലാവസ്ഥേന്റെ പ്രശ്നം തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് എല്ലാവർക്കും പനി ജലദേശം പകർ- ച്ചവ്യാധി ഈച്ചന്റെ കാര്യങ്ങൾ പറഞ്ഞ പോലെ ഇവിടെ അത്യാവശ്യ ഈച്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഈ ചക്കന്റെ കാര്യം നിങ്ങൾ പറഞ്ഞൊക്കെകറക്റ്റ് ആണ് കാരണം എന്താ വെച്ചാ ഇത് ഇതൊക്കെ ഈ ആയുകിയിട്ട് വരുന്ന ഈ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഇപ്പൊ കണ്ടിട്ടുള്ളത് എന്തായാലും നമുക്ക് ഇതിനെ കുറിച്ചിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം ഓക്കെ എന്ന ശരിയിലേ
ആഹ് ശരി ശരി